ഹലോ ആ എന്തെടുക്കുവാര്ന്ന്
ഹലോ
ഹലോ കേക്കാവോ.
ഹലോ
ഹലോ എനിക്ക് കേക്കാം കേക്കാവോ.
ആ വ്ടെ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഇപ്പ കേക്കുന്നുണ്ട് ആ കേക്കു
ആഹ് എന്തെടുക്കു ആയിരുന്നു.
ഇവിടെ വെറുതെങ്ങ് ഇരിക്കുന്നു. ഭയങ്കര ബോറടിച്ചിരിക്കുകയാ ഉം ഇന്ന് പുറത്തോന്നും പോയില്ല അങ്ങനെ ഇരിക്കുവാ. ഇപ്പഴാണോ
ആഹ്
രാവിലെത്തെ ഭക്ഷണം രാത്രി ചപ്പാത്തി ചപ്പാത്തി. രാവിലെ ഉണ്ടാക്കിയതാണെ ബീഫ് ഞങ്ങള് ഞായറാഴ്ചകളിൽ ബീഫാ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കും അപ്പൊ അതാ ഉണ്ടാക്കും രാത്രി ഞങ്ങൾ ചോറൊന്നും കഴിക്കത്തില്ല അപ്പം ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെ ആയിരിക്കും മാക്സിമം രാത്രി അപ്പം ചപ്പാത്തിയും ബീഫും ആണ് ഇപ്പ രാത്രി കഴിക്കാൻ അപ്പ അതിന്റെ
ചോറിനേക്കായ് ഇഷ്ടം ഈ ഇങ്ങനെ കഴിക്കുന്നയാണോ ഇഷ്ടം
എടാ ചോറ് പിന്നെ ആർക്കാട കൂടുതൽ ഇഷ്ടം എനിക്ക് ചോറ് പേയ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടല്ലാത്ത ഒരാളാണ് ഞാൻ ചോറ് കാരണം ഇഷ്ടവാണ് എന്നാലും ഇഷ്ടമല്ല പക്ഷെ ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടല്ല കാരണം എന്ത വെച്ച് കഴിഞ്ഞാൽ അത് കാരണം നമ്മള് കൂടുതലും കഴിക്കുന്ന കുറച്ച് തടിക്കുവല്ലോ നമുക്ക് തടിക്കണന്ന് ആഗ്രഹം തോന്നുന്ന സമയം ഞാൻ നന്നായിട്ട് അത് കഴിക്കും പിന്നെയെന്ന് പറയുമ്പഴത്തേക്കും ചില സമയം മെലിയണം ആഗ്രഹങ്ങൾ വരുമ്പോ അത് കഴിക്കാണ്ടാവും അങ്ങനെയൊക്കെ മനസ്സിലായോ അങ്ങന പൊതുവെ രാത്രി അധികം ഞാന് ചോറ് കഴിക്കത്തില്ല വേറെന്നും കൊണ്ടല്ല ടില്ല എന്നാ പോലും നമുക്ക് ഹെവി ഫുഡ് വേണ്ട ലൈറ്റ് ആയിട്ട് മതി എന്നുള്ള രീതിയിൽ ചപ്പാത്തി ദോശ പൂരി അങ്ങനെയൊക്കെ പാക്കറ്റ് പൂരി ഒക്കെ ഇപ്പൊ കിട്ടുവല്ലോ അപ്പം അത് അങ്ങനെ കഴിക്കും അങ്ങനെ അയ്ന്റെ കൂടെ അങ്ങനെ രാവിലത്തെ കറി ഉച്ചത്തെ കറി ഒക്കെ ഉണ്ടാവും അതിന്റെ കൂടങ്ങ് ചേർത്തങ്ങനെ കഴിക്കും അപ്പ അതിന്റെ ഇത് അമ്മ ഇപ്പ ചെയ്തോണ്ടിരിക്കുവ
വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ കഴിക്കുന്നതാണോ ഇഷ്ടം
എന്താടാ വീട്ടിലോ വീട്ടിലന്ന് പറയുമ്പം ആഹ് ഇപ്പൊ ആർക്ക് വേണ്ടങ്കിലും അച്ഛന് രാത്രി ചോറ് പറ്റത്തേ ഇല്ല ചപ്പാത്തി ഇപ്പം കൂടുതലും ചപ്പാത്തിഅല്ല പുട്ട് പുട്ടും ആഹ് പഴം ആഹ് പിന്നെ പപ്പടം മുട്ട പുഴുങ്ങിയത് അതൊക്കെ
ആഹ്
ഇപ്പ നല്ല ഹെൽത്ത് ഒക്കെ നല്ല പോലെ നോക്കുന്നഒരാള അങ്ങനെ കുറേ കാരണം ഇവിടെ നമ്മുടെ കടലിൽ പോകുന്നതാണ് അപ്പൊ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണ്ടേ അത് ആ ഒരു ജോലി ഒരു പ്രത്യേകതരം ജോലിയാണ് അതെ കാരണം നമ്മൾക്കുള്ള ജോലി പോലല്ല ഇവര് ജോലിന്ന് പറയുമ്പോ ഒരു വേറെ തന്ന ഒരു രീതിയില് ജോലിയാ അപ്പം അതിനനുസരിച്ച് അവർക്ക് ഭക്ഷണം കഴിച്ചേ പറ്റു എന്നാലെ അവർക്ക് ആ ജോലി ചെയ്യാനുള്ള ഒരിത് ഉണ്ടാവത്തോള്ളൂ കാരണം ആ മറ്റ് തൊഴിലാളിയുടെ ഒരു മോള് എന്നുള്ള രീതിയിൽ എനിക്കറിയാല്ലോ കുറേ കാര്യങ്ങള് അച്ഛൻ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വേണം രാത്രി അപ്പൊ ഇപ്പൊ ഇപ്പം ഇന്ന് അച്ഛന് വേർത്തന പുട്ട് ആണ് ആക്കുന്നത് ഞങ്ങൾക്ക് ചപ്പാത്തി അത് അത് വേറെത്തന്നെ ഞങ്ങള് ആക്കും അങ്ങനെ അങ്ങനെ ഉം അതെ അതെ അവിടെയോ
ഉം ഇവിടെ എനിക്ക് എനിക്കും അണ്ണനും മോന് പിന്നെ ചോറ് അല്ലാ അല്ലാത്തുള്ള ഭക്ഷണം പത്തിരി ആ ചപ്പാത്തി അരിപ്പത്തിരി കിട്ടുവാ കഴിക്കുകയാണെ ഭയങ്കര ഇഷ്ട കഴിക്കാനാണെങ്കിൽ പക്ഷെ എനിക്ക് എന്തൊക്കെയുണ്ടെങ്കിലും എനിക്ക് ചോറ് തന്നെ എനിക്ക് ഒത്തിരി വണ്ണം ഒന്നും ഉള്ള ആളല്ല അതുകൊണ്ട് എനിക്ക് ചോറ് തന്നെ കഴി
ന്നെ വേണം ഇഷ്ടല്ല ഒട്ട് മിക്ക എല്ലാർക്കും ചിലർക്കെക്ക് ഇത് അങ്ങനെയാണ് ചോറിനോട് ഭയങ്കര ഒരു ഇതാണ് കഴിക്കണംന്നുള്ളത് ഉം ആഹ് ചോറ് കഴിച്ചാ നമ്മള് ഉഷാറാവും അല്ലെ കാരണം അത് കൂടുതലും ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ ആണ് സംഭവം എന്നാലും നല്ലതും ആണ് മോശവും ആണ് പക്ഷേ കൊഴപ്പമില്ല
ആഹ് പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് ആഹ് നമ്മുടെ ശരീരത്തിന് ക്ക് എന്താ ദോഷകരമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് ആഹ് നല്ലത് ചെയ്യുന്ന ഭക്ഷ്ണങ്ങളും ഒക്കെയുണ്ട് നമുക്ക് തോന്നുന്നു പച്ചക്കറി ഇപ്പഴ്‌ത്തെ പച്ചക്കറി ആയാലും അതൊക്കെ രാസവളം അല്ലേ ചേർത്തുള്ള പ ച്ചക്കറികളൊക്കെയണ് കൂടുതലും നമുക്ക് തോന്നുന്നത് വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉം നട്ട് വളർത്തി ഇല്ലേ
അതെ അതെ
ഉം
ശ് എല്ലാത്തിലും വെഷോണ്ട് നമ്മളിപ്പം അറിഞ്ഞ് പൊറ ഒര് ഓര് ഒന്നു എത്തില് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഒന്നും ആവത്തില്ല ഒരു ഭക്ഷണങ്ങളും ഉൾപ്പെട് ഇതാ സംഭവാണ് പച്ചക്കറി പക്ഷേ നമ്മളന്ന് പറയുമ്പോ വീട്ടില് ഇപ്പൊ ഞങ്ങടെ ഫാമിലിയിലൊക്കെന്ന് പറയുമ്പോ അമ്മേടെ ആങ്ങളമാര് ചേച്ചിമാരു ഉൾപ്പെടെ ഇവരെല്ലാരും. എല്ലാരും എടുത്തു പറയ്ണ എല്ലാരും അവര് വീട്ടിതന്നെ കൃഷി വളർ കൃഷി. മൊത്തത്തില് അവര് തന്നെ ഓരോ സാധനങ്ങള് നട്ടുപിടിപ്പിക്യാ. അവര് തന്നെ ആ വീട്ടിന്ന് ഇതാക്കുന്നതാണ് കൂടുതല് അവര് പൊർത്ത്ന്ന് വാങ്ങിക്കാൻ നിക്കത്തില്ല ഒരു സാധനങ്ങള് കാരണം മ ക്കളും കാര്ങ്ങളക്കെ ഉള്ളതൊണ്ട് അവര് ഭയങ്കര ശ്രദ്ധയും കാര്യങ്ങളൊക്കെ. അവരെ അതിനൊക്കെ ഭയങ്കരമായിട്ട് സമ്മതിച്ച് കൊടുക്കണം കാരണം എല്ലർക്കും അത് പറ്റത്തില്ല. നമ്മളൊക്ക എന്തുവ പുറത്ത് പോയി പൈസ കൊടുത്ത് ക്കെ ഇങ്ങനെ പൈസഹാ സാധനമേടിക്കും പക്ഷെ അവരെങ്ങനെഅറിയോ അവര് വീ ട്ടി നട്ട് വളർത്തുന്നത് പ്പൊ തക്കാളി ആയിക്കോട്ടെ പച്ചമുളക്, ഉരുളക്കിഴങ്ങ്. എല്ലാം എല്ലാ അവരായിട്ട് തന്നെ ചെയ്യും എല്ലാരും ഇല്ല. കൂടുതൽ എന്റെ അമ്മേടെ ആങ്ങളമാരൊക്കെ അവരൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാ. ആഹ് അതൊക്കന്നെ അപ്പൊ കൂടുതാലകുമ്പോഴത്തേക്കും നമുക്ക് തന്നു വിടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലതാ എന്തെങ്കിലും ഉണ്ടാ ക്കണം ഉണ്ടെങ്കിലും ഉം അവര് വീട്ടിന്നന്നെ
കാശ് കൊടുത്തിട്ട് എന്താ വെശൊള്ള സാധനങ്ങളാ വേടി
വേടിക്കുന്നത് അതെ അതെ പ്പേ എല്ലാ മനുഷ്യന്മാരങ്ങനെയല്ലേ ചെയ്യുന്നത്. ക്ഷെ സത്യം പറഞ്ഞാൽ നമ്മള് കുറച്ച് ബുദ്ധിമുട് ട്ടും ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നമുക്ക് നല്ലത് കഴിക്കാം ദോഷ നമ്മുടെ ശരീരത്തിന് നല്ലതെന്ന് പറഞ്ഞാണ്ട് അത് കഴിക്കാല്ലോ. ദോഷയിട്ടുള്ളത് കഴിക്കേണ്ടന്നുള്ള രീതി നമക്ക് പക്ഷെ എല്ലാർ പറ്റുണൂന്നില്ല ല്ലടാ കാരണം അതിനന്നേ അതിന് മാത്രമായിട്ട് ഒരു സമയം കണ്ടെത്തണം അങ്ങനെയൊക്കെണ്ടല്ലോ അല്ലാതെ വെറ്തെ നമ്മള് കൃഷിന്ന് പറഞ്ഞ്ട്ടങ്ങനെ വെറ്തെ ഇങ്ങനെ കീട്ട് കാര്യമില്ലല്ലോ അതിനായിട്ട് ഒരു ടൈം കണ്ടെത്തണം. അവരുടെ ജോലി പോലെ തന്നെ നമുക്കു അത് ഒരു സംഭവമാണല്ലോ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കി അത് മോശായി പോകത്തേ ഒള്ളൂ നമ്മള് ശ്രദ്ധിച്ചാലേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ പിന്നെ അത്‌ നന്നായിട്ട് നോക്കുന്നയാ ഉം.
അതുപോലെന്നെ ശരീരത്തിന് ദോഷ പരമായിട്ടുള്ള കാര്യമാണ് നമ്മള് പുറത്തു നിന്നുള്ള ഫുഡ് കഴിക്യാ എന്നുള്ളത്.
അതെ അതെ അതെ അതെ അതെ.
അതും ഈ എണ്ണയൊക്കെ എണ്ണ തന്നെ ചെലെപ്പം ആ എന്തോ ഈ എണ്ണയെപൊരിച്ച സാധനങ്ങള ണ്ടല്ലോ ഇ ആ അത് തന്നെ ഈ എണ്ണ ചിലപ്പോ എത്രയോ ദിവസ ആ എണ്ണയ്ക്കകത്തായിരിക്കും അവര് കൊരിശി തരുന്നത്.
തരുന്നത് അതെ അതെ. നമ്മളിപ്പ വീട്ടിലാണെങ്കിലും അത് നമ്മളിപ്പോ ഒരു പപ്പടം പൊരിച്ചിട്ട് എനിക്ക് ആ എണ്ണ കൊറച്ച് മാറ്റിവെ പോലും എനിക്ക് എന്തോ ബുദ്ധിമുട്ട നല്ല ബുദ്ധിമുട്ടാ നമ്മുട ഈ ഹോട്ടലിലൊക്കെ എണ്ണം മാറ്റി വെക്ക ഒന്നും ഇല്ല ഇപ്പ നമ്മളാണെങ്കിലും എന്തു ചെയ്യേ കളയുേവേ എണ്ണ ഒരിക്കലും ഇല്ല. അവരൊക്കെ ആ എണ്ണ തന്നെ പിന്നീട് അടുത്ത ഫുഡിന് യൂസ് എയ്യുന്നത് അത് ഏറ്റവും മോശമുള്ള സംഭവ നമുക്കിപ്പം ഈ ആളുകൾ മരണപ്പെടുന്ന കൂടുതൽ എന്തുകൊണ്ട ഈ കൊളസ്ട്രോൾ അത് ഇത്. എല്ലാം എണ്ണയു അത് ഇതൊക്കെ അടിച്ചച്ച് കെയറ്റുന്നോണ്ടാ അതെന്ന് ആർക്കും പെട്ടെന്ന്. താരും ഉം തറയിലോട്ട് എടുക്കത്തില്ല അതോണ്ട് അതുകൊണ്ടൊക്കെ ഈ ഹോട്ടൽ ഫുഡ് ഒക്കെ നല്ല പോലെ ഒഴിവാക്കണം എന്ന് പറയുന്നു ഞങ്ങളത് കൂടുതലും. വീട്ടികഴിക്കാകി നോക്കും എപ്പളെങ്കിലയിട്ടൊക്കൊയിരിക്കും ഹോട്ടലിൽ പോകുന്ന ഇപ്പം ഹോട്ടലിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്ണ്ട് ട്ടും ഹോട്ടൽ കഴിക്കാറില്ല നമ്മടെ വീട്ടിൽ തന്നെ ആക്കെ ചെയ്യാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാക്കറ്റും കാര്യങ്ങളും ചപ്പാത്തി പൂരി അങ്ങനെയൊക്കെ മേടിച്ചിട്ട് ഞങ്ങള് ഉണ്ടാക്കി അങ്ങനെ കഴിക്കും അങ്ങനെയൊക്കെയാടാ
എനിക്ക് തോന്ന്ന്നു ഇപ്പൊ കൂടുതലും വീടുകളിലൊക്കെ ഭക്ഷണം തയ്യാറാക്കുന്നതിൽ കൂടുതൽ ആളുകൾ പുറത്തുന്ന് കഴിക്കാൻ വേണ്ടി ഇഷ്ട ഇഷ്ടപ്പെടുന്ന അല്ലെ ഒരു ജനറേഷനാ
അതെ ഇഷ്ടപ്പെടു അതെ പണ്ട് അങ്ങനെയല്ലല്ലോ പണ്ടന്ന് പറയുമ്പം ഇത്ര സൗകര്യങ്ങളില്ല ഹോട്ടലുകളില്ല അതുകൊണ്ട് പണ്ടുള്ളവർക്കൊന്നു ആലോയിചോക്കേടാ എത്ര വയസ്സ് വരെ അവര് ജീവിച്ചിരിക്കുന്നെ സത്യം പറഞ് കഴിഞ്ഞാൽ ഇപ്പ ഇപ്പ നോക്കിയേ ഇപ്പൊ
അസുഖങ്ങളും ഇല്ല
ങ്ങളില്ല ഇപ്പൊള്ള ഒരു ചെറിയ ചെറിയ കുട്ടിക്ക് പോലും ഹാർട്ട് അറ്റാക്ക് ചെറിയ ഒരു പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാന്നൊന്ന് പറഞ്ഞ ആലോയ്ചോക്കിയേ എന്തുകൊണ്ട് ഇതൊക്കെ വരുന്നു സത്യം പറഞ്ഞാ നമ്മുടെ ഈ മൊത്തത്തിലാണ് ഉം അതെ
നല്ല രീതിയിൽ കൂടെ നിക്കുന്നുണ്ടായിരിക്കും അല്ലേ
അതെ അതെ അതെ ഉറപ്പായിട്ടും കാരണം പണ്ടുള്ളവർക്ക് പണ്ട് ഇത്രയോ നൂറ് വയസ് വരെ ജീവിക്ക്ണ ആൾക്കാരാണ് ഇപ്പഴും പണ്ടുള്ള ആൾക്കാർ ഇപ്പഴും നമ്മുടെ കൂടെയൊക്കെ ഇണ്ട് ഇപ്പ നമ്മടെ കുടുംബത്തിലെ അമ്മൂമ്മ ആയിക്കോട്ടെ അമ്മമ്മ യുടെ അമ്മ ആയിക്കോട്ടെ പറയാണ് കാരണം ഇത്രയും വയസ്സ് വരെ അവർ നൂറ് വയസ് കഴിഞ്ഞതിന് ശേഷം ജീവിക്കുന്നവരുണ്ട് പക്ഷെ ഇപ്പോഴത്തവര് ഒരു മുപ്പത് പോലും തികയ്ക്കുവോ എന്നുള്ളൊരു പേടിയിൽ ജീവിക്കുന്നാണ് ഇന്നത്തെ ആൾക്കാർ മൊത്തത്തില് നമുക്ക് പോലും പേടിയ നമ്മള് ഇനി എപ്പ തട്ടിപ്പോകും എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവര് തന്നെ എല്ലാരും കാരണം അ
അയന്നാന്ന്
മൊത്തത്തിൽ ഭക്ഷണമേ ചേഞ്ച് എല്ലാർക്കും ആഹ്
ആന്ന്
ഓരോ രീതികള് മൊത്തത്തിൽ ചേഞ്ച് ആയി ഇങ്ങനെ ആവുബോ എനിക്കോന്ന്ന്നു പണ്ടത്തെ രീതിയ നല്ലത്
ആ എനിക്ക് തോന്ന്ന്നു പണ്ടത്തിനേക്കാ ഇപ്പം ഒരുപാട് സൗകര്യങ്ങൾ വന്നി
കൂടി സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് എല്ലാം നമ്മ നമ്മളെ ങ് മോശാക്കിക്കൊണ്ടിരിക്കാ ടാ നമുക്ക് സൗകര്യം എളുപ്പമാണ് പക്ഷെ എല്ലാ എല്ലാം നമ്മളെ അങ്ങ് മോശാക്കും സത്യം പറഞ്ഞാ ഈ വാഷിംഗ് മെഷീൻ ആഹ് മിക്സി ഇതൊക്കെ എന്ന് പറയുമ്പോം നമുക്ക് സത്യം പറഞ്ഞ അത് കുട്ടിയളൊക്കെ പക്ഷെ പണ്ടത്തെന്ന് പറയുമ്പോ അവര് അത്രയും കുട്ടികളേം നോക്കി ഇത്രയും ജോലികൾ ചെയ്യിണ സത്യം പറഞ്ഞ മനുഷ്യന്മാര് തന്നെ ഇത്രയും ഇതാക്കിയത് സത്യം പറഞ്ഞ ഇത്ര ഇത്രക്കുള്ള സൗകര്യങ്ങള് കൂടി പോയിന്റെക്കെടാ മനുഷ്യന്മാർ അഹങ്കരിക്ക്ണെ മനസ്സിലായോ ഏറ്റവും കൂടുതൽ ദോഷ ഷായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഫോണ് ഒരു സംഭവംക്കെ തന്നെ നല്ലതുണ്ട് നല്ലത് നല്ല കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ കൂടുതലും എല്ലാവരും മിസ്സ്‌ യൂസ് ചെയ്യാണ് ചെയ്യുന്നെ കൂടുതലും ഫോണൊക്കാ അത് പിന്നെ ഒരുപാട് മനുഷ്യന്മാർ അങ്ങനെയൊക്കെയാണ് ആയി പോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സൗകര്യങ്ങൾ കൂടുന്നതിന് അനുസരിച്ച് മനുഷ്യന്മാർ നശിച്ചിട്ടേ ഇരിക്കും ഇനി പോവുംന്തോറും അങ്ങനെ തന്നെയാണടാ പറഞ്ഞിട്ട് കാര്യല്ല എല്ലാരും
ഇപ്പൊ വീട്ടിലിരുന്നായാലും നമ്മള് ഭക്ഷണം വിളിച്ച് പറഞ്ഞാൽ മതി അത് അവര് ഇത്ര സമയത്തിനുള്ളിൽ അവർ വീട്ടിൽ കൊണ്ട് തരും
നമ്മുടെ വീട്ടിൽ കൊണ്ടു തരും ഭക്ഷണം കാരണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും
പക്ഷെ ഇത് ആഹ് ഇത് പല ദോഷം ഷങ്ങളും ഉണ്ടാവുന്നുണ്ട് നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് പക്ഷെ അത് അവര് അറിയുന്നില്ല അപ്പൊ അവര് അവിടെ അപ്പോഴത്തെ ആ ഒരു സൗകര്യത്തിന് പെട്ടെന്ന് അവര് ചെയ്യുന്നതാ
ചെയ്യുന്നതാണ് അതെ അതെ അതെ അതെ സത്യം പറഞ്ഞ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ടേസ്റ്റ് കുറവാണെങ്കിൽ പോലും ഹെൽത്തി ആയിരിക്കും അതാണ് നല്ലത് സത്യം പറഞ്ഞ നമക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്യണം കാരണം ഒന്ന് ചിന്തിച്ചാൽ മതി കാരണം പുറത്തുന്ന് എടെ ഇപ്പം ആർ പുറത്തുള്ള ഫുഡ് ഇഷ്ടല്ലാെത്തെ ഇപ്പ ഞൻ ഉൾപ്പെടെ എനിക്ക് ഇഷ്ടുള്ള ഒരാളാണ് പുറത്തുള്ള ഫുഡ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും അല്ല അത് നല്ല അത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും എപ്പോഴെങ്കിലും മേടിക്കുന്നതേക്കെ ഓക്കെയാണ് പക്ഷെ നമ്മള് ഈ അടുപ്പിച്ചടിപ്പിച്ച് കഴിക്കുന്നവരക്ക് എനിക്ക് നല്ലപോലെ അറിയാം ഒന്നും വേണ്ട എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നെ എപ്പോഴും അടുപ്പിച്ചടുപ്പി ഒന്നിന രണ്ടു ദിവസം ഒക്കെ വിട്ട് വിട്ട് പുറത്തു പോയി കഴിക്കുന്നവരൊക്കെയാ അങ്ങനെയുള്ളവർക്ക് എന്താന്ന്റിയ ഭയങ്കരട്ട് അസുഖങ്ങൾ കാരണം എന്തന്ന് വെച്ച് കഴിഞാൽ അവര് എപ്പഴും ഹോസ്പിറ്റൽ കേസ് ആയിട്ട് നടക്ക പറഞ്ഞ വിശ്സിക്കല്ല സത്യമായിട്ട് അവരു ഹോസ്പറ്റൽ കേസ് ആയിട്ട് നടക്ക കാരണം നമ്മള് ചിന്തിക്കും ഇ ഉണ്ടാക്കുന്ന പൈസ മൊത്തം ആശുപത്രിയിൽ അങ് ചെിലവാക്കി കളയാം കാരണം മൊത്തം ഹോട്ടൽ ഫുഡ് മൊത്തം ഫുഡ് പോയിസൺ ഫുഡ് പോയ്സൺ ഇതൊക്കെ തന്നെ അവര് ആ കഴിക്കുന്ന ഭക്ഷണത്തിന ഇവർക്ക് ഇതാവും പോയി അഡ്മിറ്റ് ആകും പൈസ അവര് സമ്പാദിക്കുന്ന പൈസ മൊത്തം അവിടെങ് ഇട്ട് ചിലവാക്കും കൂടിയ ഹോസ്പിറ്റലുകളൊക്കെയാണ് പോകുന്നത് അങ്ങനെ അങ്ങനൊക്കെ ആകുമ്പോ നല്ല ബുദ്ധിമുട്ടല്ലേ
ത്തിനകത്തെ ഒരുപാട് രുചികൾ കൂട്ടാൻ വേണ്ടിയുള്ള ഓരോ ഈ ഉം അവര് സാധനങ്ങളൊക്കെ ഞങ്ങക്ക് ചേർക്കും അപ്പൊ നമ്മുടെ വീട്ടിലക്കായ പോ ആഹ് നമ്മുടെ വീട്ടിലേക്കായി കൂടുതല് അപ്പുറത്തു നിന്നുള്ള ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടുതലാകോ അതുകൊണ്ടാണ് കൂടുതലും പക്ഷെ ഇവര് ടേസ്റ്റ് കൂടാൻ വേണ്ടി രുചി കൂടാൻ വേണ്ടി പല ഉം എന്നാ പറയേണ്ടത്
അജ്നാമോട്ടോ അങ്ങനൊക്കെ ചേർക്കോടാം എടാ എനിക്ക് വേറൊരു കോള് വരുന്നു ഞാൻ വിളിക്കാട്ടോ
ആഹ് ശരി ശരി ആ ശരി
ഓക്കെ